ഹലോ ആഹ് കേക്കാം.
ആ നമസ്കാരം സുഖമാണോ? ആഹ് ആഹ് തീർച്ചയായും സുഖമായിട്ട്ിരിക്കുന്നു നമുക്ക് ഇന്ന് കേരള രുചികളെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്താലോ?
ആഹ് തീർച്ചയായും.
എന്താണ് താങ്കളുടെ അഭിപ്രായം? കേരളത്തിൽ എല്ലായിടും ഒരേ ഫുഡ്ന്നും അല്ലല്ലോ? പതിനാല് ജില്ലകളിലും പതിനാല് ഫുഡ് ഉണ്ടല്ലോ?
അതെ ഉണ്ടാക്കുന്നതാണെേലും- അത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കലും വേറെ വേറെ രീതിയിലായിരിക്കും.
ആഹ് ഓരോ സ്ഥലത്ത് ഓരോ പാചക രീതിയാണല്ലോ പാചക രീതിയാണല്ലോ?
ആഹ് അതെ അതെ അതെ
താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹ് പറഞ്ഞോ?
ഞാനും അത ചോദിക്കാൻ വന്നത് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം- ഇഷ്ടപ്പെട്ട ജില്ലയിലെ ഫക്ഷണം അങ്ങനെ എന്തെങ്കലും ഉണ്ടോ?
കോഴിക്കോടെ ബിരിയാണി കഴിക്കണന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഒന്ന് ഇല്ല കോഴിക്കോട് പോയിട്ടില്ല എപ്പോഴെങ്കിലും ഒന്ന് അവിടുത്തെ- ബിരിയാണി ട്രൈ ചെയ്യണന്ന് ഭയങ്കര താല്പര്യണ്ട്.
അതെല്ലേ ഞാന് കോഴിക്കോട് പോയിട്ടില്ല കേട്ടോ പറഞ്ഞപ്പോ എനിക്കൊ ര് ആഗ്രഹം
ആഹ് എല്ലാരും എല്ലാരും പറയുന്നുണ്ടല്ലോ കോഴിക്കോട്ട്- തലശ്ശേരി ബിരിയാണി ഫേമസ് ആണല്ലോ ഇപ്പോ.
ആഹ് ആ തലശ്ശേരി ആഹ് തലശ്ശേരി ദം ബിരിയാണി അല്ലേ?
ഉം ദാം ബിരിയാണി അതെ.
ആഹ് അതെ അതെ ഞാൻ യൂട്യൂബ്സിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞ ഒരു ദസം ഉണ്ടാക്കണോന്ന് ഓർത്തിയിരിക്കുവാ.
ആഹ് ബിരിയാണി അല്ലേ താങ്കൾക്ക് ബിരിയാണിയ ഒക്കെ ഉണ്ടാക്കാൻ അറിയാവോ? ഉ ആണോ എന്ത് ബിരിയാണിയാ കൂടുതലും ഉണ്ടാക്കുന്നത് താങ്കൾ? മട്ടൻ അങ്ങനെന്നും ഉണ്ടാവ മട്ടനൊക്കെ റേറ്റ് ആണല്ലോ അല്ലേ?
മട്ടൻ റേറ്റ ആ പക്ഷെ എപ്പോഴേലും ഒരു ചിലപ്പോ ഫോർ മന്ത്സ് വൺസ് ഒക്കെ- ഏഹ് ഇവിടുന്ന് ഹസ്ബൻഡ് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പത്തേനും- മേടിച്ചോണ്ട് വരും മട്ടൻ മേടിച്ചോണ്ട് വരും
അവിടെ വില കുറവാ തമഴ്നാട്ടി?
ന്നും അല്ല അല്ല അല്ല എന്നാലും അവിടെ പോകുമ്പം അവര് ര- രണ്ടുപേര് അവര് ഫ്രണ്ട്സ് പോകുമ്പം അവര് രണ്ടുപേര് അങ്ങ് കൂടി മേടിച്ചോണ്ട് വരും. അപ്പം ഞങ്ങള് ബിരിയാണി വെക്കും. ഇ പക്ഷെ ബീഫ് ബിരിയാണിയും മട്ടൻ ബിരിയാണിയും അതൊരു വേറെ ഒരു ടേസ്റ്റ് എന്താണേലും.
ഉം ചിക്കന് കാട്ടി ഭയങ്കര ടേസ്റ്റിയല്ലേ?
ആഹ് അതെയതെയാതെതെ
തങ്കൾക്ക് ഏറ്റവും കൂടുതൽഷ്ടപ്പെട്ട ഫുഡൊക്കെ ഏതൊക്കെയാണ് ഫുഡയ്റ്റ്
ഉം എനിക്ക് സത്യം പറഞ്ഞാ കുഴിമന്തി പയങ്കരഷ്ടവാ പക്ഷെ അത് അധികം കഴിക്കാൻ പറ്റിയല്ലല്ലോ
ആഹ് മാസത്തിലൊന്നൊക്കെ
ആഹ് മാസത്തിലൊന്ന് ഞങ്ങള് കഴിക്കും ഉം മാസത്തിലൊന്ന് കഴിക്കും ആഹ് പഷെ മയോൺ ഈസ് കുഴിമന്തി കഴിക്കാകൊള്ളുകേല എന്താന്നറിയാ പറയുന്നേ ആ മയോണൈസും ഉം ആഹ് അതെയതെ അതാ അതിന്റെ ശത്രു ഈ പൊ പൊതുവെ ഈ ഗൾഫ് രാജ്യ രാജ്യങ്ങളിൽ നിന്നല്ലേ ഈ കുഴിമന്തിയുടെ ആ ഒരു ഇത് നമ്മുടെ കേരളത്തിലൊക്കെ ഇങ്ങനെ വന്നത് ഉം എന്നാണല്ലോ പറയുന്നേ അവിടെ പഷെ കുഴിമന്തിയുടെ കൂടെ മയോണോസല്ല മറ്റേ പച്ചമുളക് ചമ്മന്തിയില്ലേ മറ്റേ ച ചൊമല ച തക്കാളി ചമ്മന്തി അയിന്റെ കൂടെ കിട്ടത്തില്ലേ ആഹ് ആ ചമ്മന്തിയാ ആ ആഹ് ആ ചമ്മന്തിയ അതിന്റെ കൂടെ അവരൊക്കെ കഴിക്കുന്നേ അപ്പൊ അത് ര അതിന് രണ്ടും കോമ്പിനേഷൻ നല്ലതാ നല്ലതന്നല്ല ശരീരത്തിന് ഹെൽ ഹെൽദിന്നും പറയാൻ പറ്റത്തില്ല അതുമറ്റെ കൊറ ഇതില്ലേ ആഹ് പഷെ ഈ മയോണൈസ് വിത്ത് കുഴിമന്തി അതാ ഏറ്റവും വലിയ ഡെഞ്ചറെന്ന് ആഹ് പറയുന്നേ അത് ചേരാൻ പാടില്ലാത്തെ സംഭവങ്ങള് തമ്മിലല്ലേ ചേർത്ത് ഉം മയോസൈസ് ഒണ്ടാക്കുന്നേ
ആ തീർച്ചയായും കോഴിക്കോട്ട് കോഴിക്കോട്ട് പിന്നെ ഹൽവയൊക്കെ നൽതായിട്ട് കിട്ടും എന്നൊക്കെ കേക്കുന്നുണ്ടല്ലോ കോഴിക്കോട് ഹൽവ
സൂപ്പറാ ഞങ്ങള് കഴിഞ്ഞിടയ്ക്ക് കഴിച്ചായിരുന്നു ഞങ്ങളുടെ ഒരു റിലേഷൻ പോയിട്ട് വന്നപ്പോ മേടിച്ചോണ്ട് വന്നേ ആ അത് ചാൻസലസ് ഇവിടെന്നും ഇവിടെന്നും അങ്ങനെ കിട്ടത്തേ ഇല്ല പറയാതിരിക്കാം വയ്യ
തീർച്ചയായും താങ്കൾ വേറെ സ്ഥലങ്ങളിലേക്കെ ഫുഡുകൾ കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴക്ക
യാത്ര ചെയ്യുമ്പം പിന്നെ തിരുവനന്തപുരം എറണാകുളം ആഹ് ആ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അല്ലാതെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല കൊറേ ദൂരം ഒന്നും അങ്ങ് പോയിട്ടില്ല ആഹ് പിന്നെ വേറെ പിന്നെ തമിഴ്നാടൊക്കെ പോട്ടുണ്ട്
താങ്ക താങ്കൾക്ക് കഴിച്ചത് കേരളത്തിലേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് എവിട്ത്തെയായിരുന്നു?
തിരുവൻന്തപുരത്ത് ഫു ഫുഡ് സത്യം പറഞ്ഞാ കൊള്ളത്തില്ല. ഞൻ പിന്നെ പോയിട്ടെ എറണാകുളം പിന്നെ കൊഴപ്പല്ലൃ.
ഇഷ്ടപ്പെട്ടായിര്ന്നല്ലേ താങ്കൾക്ക് വീട്ടിലുണ്ടാക്കി ക്കി കഴിക്കുന്ന ഏതൊക്കെ ഫുഡ് ആണ് ഇഷ്ടം. ബിരിയാണി അല്ലാതെ വേറെ ഫേവറേറ്റായിട്ട് ഫുഡ
ബിരിയാണി ബീഫും പൊറോട്ടയും ഇഷ്ടവാ നല്ല കോമ്പിനേഷനാ. പഷെ വീട്ടില് പൊറോട്ട ഞങ്ങള്. ആഹ് വീട്ടിലുണ്ടാക്കാറുണ്ട് ഹസ്ബൻ്റ് പൊറോട്ട ഒണ്ടാക്കും എനിക്കറിയത്തില്ല സത്യം പറ്ഞ്ഞാ.
ആഹ് താങ്കള് നന്നായിട്ട് കുക്കൊക്കെ ചെയ്യുവോ?
ആഹ് അത്യാവശ്യം. എന്ത് കുക്ക്യ്യാ താല്പര്യം എന്നവച്ചിണ്ടെങ്കിൽ നാലു നേരം ഒണ്ടാക്കി ഞാൻ മട്ത്ത് സത്യം പറഞ്ഞാ.
പിന്നെ എന്തൊക്കെയാണ്? പൊരിപ്പ് ഐറ്റംസ് ഒക്കെ താങ്കളുണ്ടാക്കാറുണ്ടോ കേരള കടികൾ കടികളുണ്ടല്ലോ.
കടികള് ഹാ ന്ന പിന്നാ പിന്നത് പിന്ന. ഉഴുന്ന് വട ഒണ്ടാക്കും. പിന്നെ കടലമാവിന്റെ ഒരു റെസിപ്പി ഒണ്ടാക്കും ക്രിസ്പി ഒരു ഐറ്റംസ് അത് ഇല്ലന്ന് യൂട്യൂബിൽ നോക്കി ഇല്ല ഇത് കടലമാവ് കുഞ്ഞു ആയിട്ട് ഇതയ്ത്. ആഹ് സവോളയൊക്കെ ഇട്ട് സവോളയും കരിയാപ്പ്ലയും ഇഞ്ചി. ആഹ് ക്കെ ഇട്ട് ചെറിയ ബോൾസാക്കി ഹ് ഉം പിന്നെ. കടല മാവിന്റെ ഒരു വട പോലൊരു സാനം. ഡിഷിന് പോരൊന്നുല്ല ഞാ യൂട്യൂബി നോക്കി സത്യം പറ്ഞ്ഞാ ട്രൈ ചെയ്യ്ന്നാ.
ആഹ് ല്ലെ വാഴക്കപ്പൊക്കെ ഒണ്ടാക്കുവോ പഴംപൊരി.
പഴമ്പൊരി ആഹ് ഉണ്ടാക്കും ഉണ്ടാക്കും. അത് മോസ്റ്റ്ലി ഉണ്ടാക്കുവല്ലോ നമ്മള് ഇവിടെ തന്നെ ഇതുണ്ട് ഉം കൃഷി. വാഴ കൃഷിയുണ്ട് ഏത്തവാഴ കൃഷി അപ്പൊ അതിൽന്നൊക്കെ കൊല. ഏഹ് വെട്ടുമ്പ ഞങ്ങള് എല്ലാം ഒന്നും കൊടുക്കേല്ല. പിന്നെ വീട്ടിൽ ഉണ്ടാക്കാനും പഴിപ്പിക്കാനും പഴംമ്പെരി ഉണ്ടാക്കാനും ഒക്കെ എട്ത്തു വെക്കും.
ഉം പിന്നെ പ്രഫാത ഭക്ഷണങ്ങളിൽ എന്തൊക്കെയാണ് താങ്കൾക്ക് ഇഷ്ടം? ദോശ ഇഡലി അല്ലെങ്കി. ഇഡ്ലി സാമ്പാറ് അങ്ങനെ പുട്ടും കടല അതില് ഫേവറേറ്റ്. ഇഡ്ലി സാമ്പാറ് വട ആഹ് ഇവിടെ കു കൊല്ലത്തൊക്കെ ഇവടെ കൊല്ലത്തൊക്കെ ഏറ്റവും കൂടുതല് ഫേമസ് ആയിട്ടുള്ള. ഫുഡ്ന്ന് പറയുമ്പോ കപ്പയാണ് കൂടുതലും കൊല്ലത്ത് ഉം കപ്പ.
കൊല്ലം ഏരിയയില്.
ആഹ് കൊല്ലക്കാർക്കൊക്കെ കപ്പയാണ് പിന്നെ അതേപോലെ തന്നെ തിരുവന്തേര് ത്ത്ക്കാർക്കും ഇതേ കണക്ക് മീന്റെ ഡിഷസെക്കെയാണ് കൂടുതലും. ആലപ്പുഴയും അതൊക്കെ തന്നെയാണ് കൂടുതലും ഫേമസായിട്ട് കേക്കുന്നെ.
ആഹ് ആഹ് അതെ അതെ അതെ അതെ.
തെക്കോട്ടൊക്കെ മീന്റെ ഒരു ഫുഡുകളാണ് വെറൈറ്റി ഫുഡുകളാണ് കിട്ടുന്നത് വട ലക്കെ ബിരിയാണി ആഹ് ഒരു ഐറ്റംസുകളാണല്ലോ.
ആഹ് അതെ അതെ അത് സത്യവാ ഞങ്ങള് മീനും. ആഹ് വീക്ക്ലി വൺസ് ബിരിയാണി എന്തേലും ഉണ്ടാക്കും. ആഹ് പിന്നെ മീനും ഉം എടയ്ക്ക്. എടയ്ക്ക്ന്ന് വച്ചാ വീക്ക്ലി എടയ്ക്ക് മീന് ഒരൂസം ഒരു എറച്ചി അതുപോലെ. ഉണ്ടാക്കും.
പിന്നെ എന്തൊക്കെ ഫുഡുകളാണ് താങ്കൾക്ക് ഒണ്ടാക്കാൻ പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഫുഡ് കേരള ഡിഷസില് ഏതൊക്കെയാണ്?
ഞാൻ പർഞ്ഞില്ലേ ഞാന് ഫുഡ് ഒണ്ടാക്കി ഒണ്ടാക്കി ഞാൻ മടുത്തു. എന്ന്ട്ട് ആരേലും ഒണ്ടാക്കി തന്നട്ടുണ്ടെ കഴിക്കാൻ നല്ല ഇഷ്ടവാ
പിക്കിൾസക്കെ ഒണ്ടാക്കാറൊണ്ടോ?
പിക്കിൾസെക്കെ ഒണ്ടാക്കാറുണ്ട് ഒണ്ടാക്കാറുണ്ട്. മാങ്ങ ഉം ആഹ് അതെ അതെ മത്തി
മത്തി ചിക്കന്റെയൊക്കെ ഉണ്ടാക്കിട്ടുണ്ടോ ചിക്കന് മീറ്റിന്റെ
ആഹ് മീറ്റ് ആ മീറ്റ് മീറ്റ് ബീഫ് ബീഫ് പിക്കിൾസ് ഒണ്ടാക്കും. കഴിഞ്ഞ എടക്ക് പോലും ഒണ്ടാക്കി ഞങ്ങള്
പിന്നെ കേരള ഡിഷസ് എന്ന് പറയുമ്പൊ ഒരുപാടുണ്ടല്ലോ
ആഹ് അതെ പറ ഫുഡിനൊക്കെ ഇവടെ കഴിഞ്ഞിട്ടെള്ളൂ. നമ്മള് തന്നെ ഏ നമ്മ തമിഴ്നാട് പോലെയല്ലേ നമ്മള് അവരൊരു റൈസും ഒര് എന്തെലും സൈഡ് ഡിഷ് ഉണ്ടാക്കുവാണങ്കി അവര് ഓക്കെ പക്ഷെ നമ്മക്ക് ചാറ്, കറി ഉം ചാറ് പിന്നെ തോരൻ പിന്നെ അതിനൊരു സൈഡ് ഡിഷ് ഒക്കെ ഒണ്ടാക്കുന്നവരല്ലേ നമ്മള് ഫുഡ്ന് ഇമ്പോ ർട്ടന്റ്സ് കൊടുക്കുന്നവരാ കേരളത്തിലുള്ളവരെന്ന് എനിക്ക് തോന്നുന്നു
തീർച്ചയായും കേരളത്തിലാണോ വെറൈറ്റി വെറൈറ്റി ഉള്ള ഫുഡുകള് ഉള്ളത് ഇപ്പോ എണ്ണ പലഹാരങ്ങ ങ്ങളാണങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് എങ്കിലും കേരള
ഇന്നല് ഇവിടെ ഇച്ചിരി ഓ അധികവാണ് എനി ക്ക് തോന്ന എനിക്ക് പ്രിപ്പയറെയ്ത് പ്രിപ്പയറെയ്ത് മട്ത്ത് അതുകൊണ്ടാണോന്നും എനിക്കറിയത്തില്ല
തീർച്ചയായും കേരളത്തിലാന്നോ ഒന്ന് കൂടുതലും പ്രഭാത ഭക്ഷണം എല്ലാവരും കഴിക്കുന്നത് ബാക്കിയുള്ള സ സ്ഥലങ്ങളിലെന്നും അത്ര വല്ല്യ ബ്രേക്ക്ഫാസ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന് തന്നെ പറയാം. നമക്കാണല്ലോ ഊട്ടം, കടല, അപ്പം, ദോശ അങ്ങനെ അങ്ങനെ ഒരേ
അതെ അതെ ആഹ് തമിഴ്നാട്ടിലൊക്കെ ആണെങ്കി ഇതായനെ അയിന്റെ പേര് ഇഡ്ലിം ദോശ അവര് മെയിൻ ഇഡലി ദോശക്കാരാ
ആഹ് അവിടെ വേറെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റുകളെന്നും നമ്മള് അങ്ങനെ കാണാ
ആഹ് അതെ അതെ ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ആഹ് ഇഡ്ലി, ദോശ, പൂരി അവര് പിന്നെ അവരുടെ ഒരു സാധനം പൊങ്കൽന്ന് പർഞ്ഞൊരു സാധനം
ആഹ് അവടെ ആഹ് കേട്ടിട്ടുണ്ട്
ഉം അതു പോത്തെരു സാധനം അതൊക്കെയാ മെയിന് നമ്മൾക്ക് ഇഷ്ടം പോലെണ്ടല്ലോ
അതാ കേരളത്തിലെ ഫുഡ്ന്ന് പറയുമ്പഴത്തേക്ക് അതിന്റെ രുചിയും ആ മണവും എല്ലാം പല അതേപോലെ തന്നെ കോട്ടയം കോട്ടയംകാരുടെ മീൻകറിയാണല്ലോ ഫേമസ് ആയിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്.
ഉം ഉം ഉം ഉം കോട്ടയം ക്കാര് വെക്കുന്ന പോലെയ ആഹ് കോട്ടയം ക്കാര് വെക്കുന്ന പോലെയാ ഞങ്ങള് മീൻകറി വെക്കുന്നെ
ആണോ ഞാൻ കഴിച്ചിട്ടില്ല. കോട്ടയം മീൻകറി ഇപ്പ ഇങ്ങനെ പറഞ്ഞ്‌ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കോട്ടയത്ത് മീൻ കറി അതേപോലെന്നെ തലശ്ശേരി ബിരിയാണി അങ്ങനെയൊക്കെ നമ്മള് ചെല സ്ഥലങ്ങളിലെ ഡിഷസ് നമ്മള് ആ പേര് വെച്ച് കേക്കൊല്ലോ തല പേര് വെച്ച് കേക്കാറുണ്ടല്ലോ
ആഹ് അതെ
ഫുഡിന്റെ കാര്യത്തി
അതെ
എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലാന്ന് തോന്നുന്നെ ഈ സദ്യ സദ്യയിലൊക്കെയിങ്ങനെ എന്തുമാത്രം വിഭവ ങ്ങളാ ഓലൻ, കാളൻ, അച്ചടി, കിച്ചെടി
ആഹ് കേരളത്തീന്ന് തമിഴ്നാട്ടി പോയി സദ്യയുണ്ടാക്കി ഫേമസായ ഒരു കൂട്ടര് ഞങ്ങളുടെ ഇവിടെയുണ്ട് ഞങ്ങടെ സ്ഥലത്തിന്റെടുത്ത്
ഇവിടുന്ന് പോയി അവിടെ സദ്യ ഫേമസാക്കി അവർകാപ്പാടെ അവർക്ക് അതുപോലെ കറികളൊന്നുംല്ലല്ലോ തമിഴ്നാട്ടുകാർക്ക് ഉം ഇവിടന്ന് കൊണ്ടുപോയി സദ്യ ഫേമസാക്കി ഉം
അതേപോലെന്നെ ഇപ്പൊ കേരളത്തിലുള്ള ആരായാലും വേറെ ഏത് ജില്ലയിലാണെങ്കിലും നമ്മ സ്ഥാനത്ത് പോയിട്ട് തൊടങ്ങിയാലും കേരളക്കാരുടെ ആ ഒരു ഫുഡും ബാക്കിയുള്ള കൺട്രീസ് കൺട്രിയിലുള്ളവർക്കാണെങ്കിലും സ്ഥലത്തുള്ളവർക്കാണെങ്കിലും ഇഷ്ടപ്പെടും
ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും
ആ പ്രത്യേകവായൊരു വെറൈറ്റിയാണല്ലോ നമ്മുടെ ഫുഡെന്ന് പറയുമ്പഴത്തേക്ക് പക്ഷെ പല സ്ഥലങ്ങളിലും പല രുചിയാണ് നമ്മൾ ഈ ഓരോ ഇപ്പൊ കൊല്ലം തൊട്ട് കാസർഗോഡ് വരെ പോയാലും ആ ചെല്ലുമ്പോ രുചിയിലിച്ചിരി വ്യത്യാ സങ്ങളുണ്ട് പല സ്ഥലത്തും പല ചേരുവകളാണല്ലോ
അതെ അതെ അതെ എനിക്ക് ഇഷ്ടവില്ലാത്തേ ന്ന് പറഞ്ഞാ മലപ്പുറംകാരുടെ മീൻകറി എനിക്കിഷ്ടവില്ല അവര് പിഴുപുളിയവര് ഉപയോഗിക്കുന്നേ
ഞാൻ മലപ്പുറത്തോട്ട് പോയിട്ടില്ല അതൊണ്ട് അങ്ങ അങ്ങനെയൊന്നും ഞാനങ്ങനെ അധികം നമ്മുടെ കേരളത്തി തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം അങ്ങനെയൊക്കെയൊള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അവിടൊന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട്ണ്ട് ഇടുക്കി അതേപോലെ ആ ടൂറിനൊക്കെ പോകുമ്പോഴത്തേക്ക്
എന്നായിഷ്ടവാ ഫുഡ് ഫുഡേതായിഷ്ടം ഒത്തിരിയിഷ്ടം എന്നാ?
ഫുഡ് ഭയങ്കരയിഷ്ട ഇതേ കണക്ക് ഇഡലിയും സാമ്പാറും ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരാളാ ഭയങ്കരയിഷ്ടാ അത് എത്ര കഴിച്ചാലും മട്ക്കത്തില്ല പിന്നെയെനിക്ക് ഈ കപ്പ ഭയങ്കരയിഷ്ട കപ്പയും മീനും കൂടെയിട്ട് എനിക്ക് വടക്കോട്ടൊക്കെ അങ്ങനെ ചെയ്യോന്ന് എനിക്കറിയത്തില്ല ഞങ്ങള് തെക്കോട്ടൊക്കെ ഇ ഇങ്ങനെ ചെയ്യാറുണ്ട് ഈ കപ്പയും മീനും കൂടിയിട്ട് കുഴയ്ക്കും ചീനിയിങ്ങനെ മീനും ഇട്ട് ഇങ്ങനെ മുള്ളോട് കൂടിയിട്ട് കുഴയ്ക്കും തേങ്ങയൊക്കെ ചേർത്ത് ആ ഒരു ഡിഷ് കഴിച്ചിട്ടുണ്ടോ? കപ്പയും മീനും
കപ്പയും മീനുവിട്ട് മിക്സെയ്ത് കഴിച്ചിട്ടില്ല പക്ഷെ ഞാങ്ങ കപ്പ യും എറച്ചി ബീഫും ഇട്ട് കഴു മിക് സെയ്ത് കഴിക്കും ഞങ്ങള് അല്ല കപ്പ ബിരിയാണിയില് എല്ലല്ലേയിടുന്നേ വാരിയെല്ല്? ഒക്കെയല്ലയിടുന്നേ? വെണ്ണഞ്ച് ആ മീറ്റ് യിടും മോസ്റ്റ്ലി എല്ല അല്ലേ കപ്പ ബിരിയാണിന്ന് ഉദ്ദേശിക്കുന്നേ? എല്ലല്ലേ?
ആ എനിക്കങ്ങനെ അറിയില്ല ഓരോത്തര് കപ്പ ബിരിയാണി ഉണ്ടാക്കി കണ്ടിട്ടുള്ളത് മീറ്റ് വിട്ടും എല്ലും എല്ലാം ഇട്ട് ചെയ്യുന്ന കണ്ടിട്ട് ണ്ട് അതുകൊണ്ടാ ഞാൻ ചോദിച്ചേ ഞാനങ്ങനെ കപ്പ ബിരിയാണി ഒണ്ടാക്കിയിട്ടില്ല ഇഷ്ടാണോ കപ്പ ബിരിയാണി?
ആഹ് നൈസ് നൈസല്ലേ?
ആ ഇത് മീനിട്ട് അതേപോലെ തന്നെ നമ്മള് ചീനി വേവിച്ച് ഊറ്റിയിട്ട് അതിനകത്തോട്ട് നമ്മൾ തേങ്ങ തേങ്ങയും പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇച്ചിരിമല്ലിയും കൊച്ചുള്ളില്ലേ അതും കൂടെ അരച്ച് അതിനകത്ത് തൊട്ട്ഒഴിക്ക്യാ എന്നിട്ട് മീന് അയിൻ്റെ ലാസ്റ്റ് ഇടുന്നേ പിന്നെ അടിലായി ഈ ചീനീയുടെ അടിയിലോട്ട് ഇങ്ങനെച്ചരി മാറ്റിട്ട് മീൻ ഇടും ഇന്നട്ട് ഈ അരപ്പ് ഒഴിച്ചിട്ട് വേവിക്കൊന്ന് അതാണ് മറ്റ മീനിട്ട് വരട്ടുന്ന ചീനി അതു എനിക്ക് ഭയങ്കര ഇഷ്ടാ എനിക്കൊന്ന് അങ്ങോട്ട് ഒരു വിധപ്പെട്ട മറ്റവർക്കൊന്നും അറിയില്ല ഈ ഒരു ഫുഡ്
ഓക്കേ
പിന്നെ താങ്കൾക്ക് എന്തൊക്കെയാ ഫുഡാണ് ഇഷ്ടം
എനിക്ക് അതൊക്കെ ഉള്ളു പിന്നീട് ഉണ്ടാക്കി കഴിക്കില്ലേ ഏറ്റവും പാട്
ഏബീഫ് വര